ഹലോ ഹലോ
അത് എന്തുഡ്രാ വർത്താനം എന്താ വീട്ടിലിങ്ങനെ വെർതിരിക്കയാണോ
ഇപ്പൊ ഞായറാഴ്ചൊക്കെല്ലേ ഒഴിവൊക്കെയല്ലേ അപ്പൊപിന്നെ പെരെ തന്നെ ഇരിക്കുന്നതാണ് പിന്നെന്ന്പറ്ഞ്ഞാല് പെരിം ചൂടും ഭയങ്കര ചൂടും എന്നത് ഹോസ്റ്റലായോണ്ടേ മലപ്പുറത്തെ ഹോസ് ലായണ്ട് അ ചൂടുണ്ട് ഹോസ്റ്റലാള്ളത് കോളേജ് ഇല്ലാത്തൊണ്ട് ഞായറാഴ്ച്ചയായോണ്ട് പക്ഷേ ഭയങ്കര ചൂട് ഞാൻ ഞാൻ പിടുത്ത പിന്നെ ഹോസ്റ്റലത്തെ ഈ വാർടനോട് നമ്മള് കൊറേ ക കാലയമായിട്ട്മ്മള് പറഞ്ഞ് നോക്കി അങ്ങനെ എന്ത് ഈ ഫാൻ ഒന്ന് മാറ്റി എ സി ആക്കി തരാൻ പക്ഷേ ഓൽക്ക് എന്ത് ല്ല എസിയ ആക്കാനുള്ള ഇത് ഓ മൂട് പേരുന്നില്ല ഓല് തന്നെ പറഞ്ഞു കരണ്ട് ചെലവ് കരണ്ട് ചെലവ് കരണ്ട് ചെലവ് ഇ തന്നെ ഓല്ക്ക് വരണം കാരണം പറഞ്ഞ് കാരില്ല ഫാന്റെ ഒരു ത്രിപിൾ ഇരട്ടിയ ആണ് എസി ആക്കുമ്പോൾ കരണ്ട് ചെലവ് വരുന്നത് വൈദ്യുതി ഭയങ്കര വിഷയംള്ള കാര്യം തന്നെയാണ് കാരണം പിന്നെ നമുക്കറിയാലോ ഈ കേരളത്തിലാണെങ്കിൽ മറ്റേ ഒന്ന്ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഇടക്കിടക്ക് പവർ കട്ടും കാര്യങ്ങളും വൈദ്യുതി മൊത്തത്തിൽ ഒരുക്ഷയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കണത് ആ ഒരു സാഹചര്യത്തിലോട്ട് ഏസി വെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മുക്ക് വേറെ നിവർത്തിയില്ല പറയാതെ കാരണം എങ്ങനെ എങ്ങനേലും ഇത് പോലെ ഇപ്പോത് എ സി ആക്കി തരിയാണെങ്കിൽ നമുക്ക് അത്രയേറേ ആക്കെനി കാരണം ഈ ഫാൻ കൊണ്ട് സംഗതി നടക്കണില്ല വെറുതെ ആർക്കോ വേണ്ടി കറങ്ങാ എന്നല്ലാതെ കാറ്റ് കിട്ടുക അല്ലെങ്കിൽ തണുക്ക് ആ ഒരു വിഷയം ഫാനോണ്ട് നമുക്ക് നടക്കണില്ല എ സി ഇല്ലാതെ നമുക്ക് ഒരു സംഗതി നടക്കൂല പക്ഷെ എസി വെച്ചാൽ ഓര് പറഞ്ഞോ തന്നെ ഈ ഭാരമായിട്ടുള്ള ഒരു കരണ്ട് ബില്ല് വന്ന് കഴിഞ്ഞാല് അത് പോൽ കടക്കുന്ന ആതൊരു വിഷയം കൂടെ വരുന്നുള്ളുണ്ട എന്നാണ് ഓലെ പറഞ്ഞിട്ട് കാര്യല്ല എന്താ ഇപ്പൊ അവിടെ എന്താ പാട്
അതെ അത്പറഞ്ഞപ്പഴാണ് ഇന്നിപ്പോ ഞാറാഴ്ച റ്റേത് നമ്മള വീ ട്ടിലന്നെ ഇരിന്നേനെ അപ്പൊ വീട്ടിലാണെങ്കിലും ഇന്ന്പ്പം വീ വീട്ടില്പ്പോ ഭയങ്കരെ ഒരു എന്താ ഒരു ഉച്ച മുതല് ഭയങ്കരെ കറണ്ട് പോയിട്ടുണ്ടെ അപ്പം എന്താണ് കാര്യം മന്സ്സിലാവണ് ആ നമ്മള് ഇങ്ങനെ കെഎസ്ഇബിയിലോട്ട് വിളിച്ചണ്ട് എന്താണ് കറണ്ട് പോകണ കാരണം ഓര് പറഞ്ഞ ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ പവർ കട്ട് കാര്യൊക്കെ നടക്കന്നുണ്ട് അതാണന്ന് പറയണത്. എന്താലുപ്പ എന്താ ചെയ്യാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് സാധനം ഇല്ലെങ്കിൽ നമുക്കൂടെ ജീവിച്ചാൻ പറ്റില്ല. കാരണം മനുഷ്യർപ്പോ എല്ലവിധ കാര്യം നോക്കുകയാണെങ്കി അവർക്ക് ജീവിക്കണ്ടേ ഫാനു ഉപയോഗിക്കണെങ്കി ലേറ്റ് ഇടണമെങ്കിൽ ഇപ്പൊ ഗന്ത് ചെയവ നമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാനടക്കം എല്ലാത്തിനും ഒരു ഈ കറണ്ട് വേണനുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ജനജീവിതത്തിന് ബാധിക്കണ്ടാവുകന്നുള്ള. ഇ നമുക്കറിയ നമ്മളെ വേൾഡ് കപ്പ് പ്പൊക്കെ നടക്കുന്ന സമയാണ് ലോകകപ്പൊക്കെ. അത് രാത്രികളി പന്ത്രണ്ടരക്കെ അതുപോലെ രാത്രി മൂന്നരക്കൊക്കെ കളി നടക്കണ്ടേ ആ നേരങ്ങളിലൊക്കെ ഇപ്പൊ പവർ കട്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവരണ്ട്. അപ്പൊ ഇത് ക കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തുന്നു ഭയങ്കര രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം അത്ര നേരങ്ങള് കളിയുടെ ഒരു ആകെ ഒരു രണ്ട് മണിക്കൂറാ കളി ഉണ്ടാവുള്ളു. ആ നേരം രണ്ട് മണി മൂന്ന് മണിക്കൂർ ഇത്തരം കറണ്ട് പോകാന്നുണ്ടെങ്കിൽ അവർക്ക് ആ കളി നിർണ്ണായകായ കളികളൊക്കെ കാണാതിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തേണ്. പറ്റി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഇന്ന് വൈദ്യുതി മാറി എന്നുള്ളതാണ്. ഇപ്പം നമ്മുക്കെനെ അറിയാം പല വീടുകളിലും പല വീടുകളുണ്ട് ചിലപ്പോൾ മുമ്പ് ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി ഭയങ്കര രീതിയിൽ വൈദ്യുതി കൂടുന്നുള്ളാണ്. അപ്പൾ ഞാൻ ഇത്തരം എ സിയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു ഭയങ്കര കടകളിലാണ് ഈ ചൂടുകാല യാല് ആളുകൾ അങ്ങിട്ട് എ സി ഭയങ്കര ഇതിൽ വാങ്ങാണ്. കാരണം ചൂട് സഹിക്കാൻ കയ്യണില്ല. ഫേൻ കൊണ്ട് മതിയാവുന്നില്ല. അപ്പ അപ്പൊ ആൾ ആൾക്കാരെ എസിയിലേക്ക് ഭയങ്കരതിൽ മാറ്റം വെച്ചന്നുള്ള. അത് വേ കറണ്ട് ബില്ലിന് ഭയങ്കര രീതിയിൽ മാറ്റം കൊണ്ടുവന്നുന്നെള്ളതണ്. ഇപ്പൊ നമക്ക് നോക്കാണ് വീട് ലെങ്കി സ്കൂളുകൾ ആശുപത്തിരിലൊക്കെ എത്ര ഭയങ്കര വൈദ്യുതികളില്ലേ, ഈ വൈദ്യുതികൾ ഇല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ പ്രയാസം നേരിട്ട് ഒരുപാട് അവസ്ഥക നമുക്കറിയാം. ഇപ്പ നമുക്കറിയാം ചില ഈ കടകളിലൊക്കെ വൈദ്യുതി നിലച്ചാൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കേട് വരയാന്നെ അപ്പോ നമ്മക്ക് നമ്മളെ വീ നോക്കിയമതി നമ്മുടെ വീട്ടില് മാംസങ്ങളൊക്കെ നമ്മള് ഫ്രിഡ്ജില് സൂക്ഷിക്കും. ആ ഫ്രിഡ്ജ് ഒരു ഒരു രണ്ടു മൂന്ന മണിക്കൂർ ഫ്രിഡ്ജ് ചിലിയപ്പം വർക്ക് അത് കറണ്ട് ഇല്ലാതെ നി നി നി നിശ്ചലമായി പോയല് അതാ ഒരു മാംസത്തിന് കേട് സംഭവിക്കയാണ് ആവോ ഭയങ്കര പ്രയാസണ്. മെയിൽ കർഷകരടക്കം ഇത്തരം ഭയങ്കര രീതിയിൽ പ്രയാസത്തിലേക്ക് പോയികൊണ്ടിരികാണാനുള്ളതാ. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇങ്ങനെ കരണ്ട ഇല്ലെങ്കില് ഭയങ്കര ജീവിക്കാൻ തന്നെ കെ നമുക്കറിയാം വ്യവസായങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ വളർച്ചക്ക് എല്ലാത്തിനും ഭയങ്കര ഇതിലെ ഈ വൈദ്യുതി എന്നുള്ളത് ഭ അനിവാര്യ ഇനിപ്പൊ അത് ഉണ്ടാക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കൽ വ്യത്യസ്മായ രീതിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. നമ്മുക്ക് സൂര്യനിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാകാൻ സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും അഥവാ നമുക്ക് സൗരോജം വെച്ചിടെ. അങ്ങനത്തെ ഒരുപാട് പദ്ധതികളേണ്ട്. മ റ്റുന്നെ പറഞ്ഞ നമ്മ ലവൈദ്യുതി നമ്മള നമ്മളെ സാധാരണ ഡാമുക ളേക്ക് വെള്ളം സൂക്ഷിച്ച് അതിന്ന് വൈദ്യുതി ഇണ്ടാക്കാനുള്ള ഒരു സംഭരണയുണ്ട്. പിന്നെ മറ്റൊ കാറ്റർജ അഥവാ നമ്മുടെ കാറ്റുകളിൽ നിന്ന ഉണ്ടാക്കുന്ന ഒരു ഒരുപാട് സംരംഭം അതും ഉണ്ടന്നില്ല. പിന്നെ നമ്മ ഞാൻ മനസ്സിലാക്ക ഇപ്പൊ കേരളത്തിൽ നമ്മ മുഖമന്ത്രി പറഞ്ഞത് കേരള- ഈ വള്ളത്തിന്റെ ക്ഷാമം വന്നത് കാരണത്താല് പൊതുവെ നമ്മള് കേരളക്കാര് അധികം ഉണ്ടാക്കുന്നത് ഈ വള്ളത്തിൽ നിന്നാണ് അപ്പൊ ഡാമുകളിൽ പൊതുവെ വള്ളം കുറഞ്ഞു കഴിഞ്ഞാല് - സ്വാഭാവികമായിട്ടും കരണ്ടും ഉൽ - ൽപ്പതിപ്പിക്കുന്നതിന് ഭയങ്കരീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോ അതാണ് ഈ വേനൽക്കാലക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കരീതിയിൽ പവർ കട്ട് അല്ലെങ്കിൽ- ഇത്തരം ചടിയും കറണ്ട് ഇല്ലാത്ത ഒരുപാട് സമയങ്ങള് ഉണ്ടാവില്ലേ പിന്നെ മഴക്കാലയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ പലപ്പോഴും ഞാൻ മനസിലാക്കുന്നത് ഇനി കഴിഞ്ഞ കാലത്ത് കാറ്റുകളിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ ഭങ്കര രീതിയില് ഒരുപാട് ഉപയോഗം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനിയിപ്പോ നമ്മളേ കാലത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പ നമ്മളേ കാലത്ത്- ഇപ്പോ ഒരുപാട് ഇത്തരം ഈ ഇതൊക്കെ ഇല്ലേ മറ്റേ ഈ സോളാർ കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിൽ കൊണ്ടുവന്നുള്ള അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ഇത്തരം കരണ്ടറിന് ഉപയോഗം കുറക്കാനാണ് സൂര്യൻ നിന്ന് നമുക്ക് നേരിട്ട് ഇത്തരം കറണ്ട് ഉല്പാദിപ്പിച്ചിട്ട് അവർക്ക് വരുമാനത്തിന്ന് ഒരുപാട്- ഈ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു വലിയ - അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഇങ്ങനെ ഈ സോളാർ കാര്യം ഇപ്പൊ നമ്മളെ നാട്ടിൽ കൊണ്ടു വന്ന വിഷയത്തില് ഇപ്പൊ നിങ്ങക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്
അത്തൊരു വിഷയത്തിലേക്ക് നമ്മള് കടക്കുകയാണെങ്കില് നീ പറഞ്ഞവെച്ചാ തന്നെ എന്ത് ഈ ഒരു കരണ്ട് നമ്മുക്ക് വളരെയധികം നമുക്ക് എന്ത് കരണ്ട് പിടിച്ചെക്കാൻ നമ്മക്ക്‌ കരണ്ട് ഉപയോഗിക്ക നമുക്ക് വളര അധികം മിതമായിട്ട് ഉപയോഗിക്കാം നമ്മക്ക് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് സോളാറിന്റെ കറണ്ട് ഇവിടെ പ്രാബലത്തിൽ വരുത്താ എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഒട്ടുമിക്ക വലിയ വലിയ സംഭ ഇതുണ്ടാവല്ലോ അതായത് വല്യ വല്യ ഇൻഡസ്ട്രികളും കാര്യങ്ങള അല്ലെങ്കിൽ കോളേജുകള് സംഗതികള് യൂണിവേഴ്സിറ്റികള് ഓനോക്കെ മിക്കതും മിക്ക ആൾക്കാര എന്ത് ഈ കറണ്ട് എടുക്കണത് കരണ്ടിന്റെ സാധനം മെയിനാട്ട് എടുക്കണുന്നത് ഈ സോളാർന്ന് തന്നെയാണ് കാരണം അവര്ക്കറിയാം ഈ കറണ്ട് സാധാരണ നമ്മള് കെ സി ബി ന്ന് കറണ്ട് മേടിക്കാൻ നിക്കുകയാണെങ്കിൽ അത്ണ്ടാവും ഇല്ലാ ഇല്ലാതക്കൂല്ല മൊത്തത്തിലെന്താ കഴിയില്ല സോളാർ പാടൊക്കെ മാറ്റാൻ കഴയില്ല എന്നിരുന്നാലും ഒരു ഭൂരിഭാഗം സാധനം സോളാർ കാരണം ബിൽഡിങ്ങൊക്കെ ആകുമ്പോഴ് ഇൻസ്ട്രികൾ അല്ലെങ്കിൽ കോളേജോക്കെ ആകുമ്പോ മേൽഭാഗത്തെ ടെറസ് മൊത്തത്തിൽ സോളാറിൽ വെക്കുകണെങ്കി വെക്കുമ്പോ നലൊരു ചെലവ് വരിങ്കിലും വെച്ചു കഴിഞ്ഞാ പിന്നെ നമ്മക്ക്‌ കാലകാലം എന്താണ് ഒരു ഉപയോഗമാണ് പിന്നെ നമ്മള് കെ സി ബിനെ ആശ്രയിക്കേണ്ടി വരൂല അല്ലെങ്കിൽ വൈദ്യുതി ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ള സംഗതിയാണ് കാരണം ഇപ്പ മഴക്കാലാണെങ്കിൽ- കൂടെ എന്തുണ്ടാവും സൂര്യന്റെ ആ ഒരു പ്രസൻസ് കിട്ടിയാ മതിയല്ലോ ആ ഒരു സൂര്യലക്ഷ്മി കിട്ടിയാൽ തന്നെ സോളർ വർക്ക് ചെയ്യ എന്നുള്ളതുക കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വളരെ സുഖമായിട്ട് നമുക്ക് ഈ ഒരു കരണ്ട് സംഗതികൾ കണ്ട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ സോളാർ തന്നെയാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തില് നമ്മൾ ഈ ഒരു- കറണ്ട് കാര്യങ്ങൾ കൺണ്ട്രോൾ ചെയ്യുന്നരു വിഷയം ഉണ്ടാവുമ്പോം അത്തരം ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കേ നമ്മള് സാധാ വൈദ്യുതി കേ സി ബി വൈദ്യുതി ഉപയോഗിക്കാനുള്ള ഒരു മണ്ടത്തരം കൂടി തന്നെ ആണെന്നാണ് എനിക്ക് ഇന്റെ ഒരു അഭിപ്രായത്തിൽ പറയാനത് കാരണം മറ്റൊന്നല്ല ഇത്തരത്തില് നല്ല നല്ല ഓപ്ഷൻസ് നമുക്ക് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു കരണ്ട് നമ്മൾ എന്താക്കേണ്ട ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എന്താക്കേണ്ട കടന്ന് ചെല്ലണ്ട ചെല്ലണ്ടുള്ളതാണ് പിന്നെ പറഞ്ഞാൽ നമുക്കറിയാം പരകളിലൊക്ക നമക്ക് ഓരോ മാസം നമുക്ക് പല പലേ അടുവുകൾ അടക്കാണ്ടകും അതായത്ഈ നികുതി അടക്കാ ഉണ്ടാവും ടാക്സിന്റെ കാര്യങ്ങള് അതുപോലെ തന്നെ - പിന്നെ ഓരോ മാസം മാസം നമുക്ക് ചെലവാണന്ന് പറയാം പൈസ ചെലവ് വരനുണ്ട് അതിന്റെ കുടേ ഒരു കറണ്ട് ചെലവ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഗതിയാണ് ഈ ഒരു കറണ്ട് ബില് എന്നുള്ളത് കാരണം ഓരോ മാസവും ഓരോ മാസവും വരുമ്പോഴും രണ്ടായിരം അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ്- മൂവായിരം റുപ്യ ഏ മൂവായിരം റുപ്യ അത്തരത്തിലുള്ള ഒരു പൈസ ഭീമമായിട്ടുള്ള പൈസ നമ്മള് ഞെട്ടിപ്പോണ പൈസകൾ എന്താണ് ഓരോ മാസവും ഇങ്ങനെ ബില്ലായിട്ട് വരാണ്. അപ്പൊ അത് കാണുമ്പോ നമ്മള് വളരെയധികം തളർന്നു പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഈ ഒരു സോളറിലേ ക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്നുള്ളാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മള് പറഞ്ഞല്ലോ ഈ ഒരു കറണ്ട് ഉല്പാദനം ഈ ഒരു ഡാമിന്റെ വിഷയങ്ങളൊക്കെ ഡാം അത്തരത്തിലെന്താണ് ഈ ഡാമും കാര്യങ്ങളും അല്ലെ നമ്മള് പ്രധാനമായിട്ട് ഈ ഒരു ജലശ്രോതസ്സു തന്നെയാണ് ഈ കറണ്ട് ഉണ്ടാക്കണത് അപ്പോ ആ ഒരു നമ്മള് ഈ വിഷയ നമ്മ നോക്കണതായിട്ട് ജലമലിനീകരണം അ ഈ പുഴ നെരത്തിയിട്ട് സംഗതി ഇതാക്കണ്ടത് ഡാമ് നെരത്തിയിട്ട് അവിടെ വേറെ സംഗതി തൊടങ്ങണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കണന്നു കൂടെയുള്ളതാണ് ഒരു ഇവിടെ ഈ ഒരു സാഹചര്യത്തി ഓർമ്മപ്പെടുത്താനുള്ളത് അത്തരത്തില് നമ്മള് പ്രധാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞപോൽ തന്നെ കറണ്ട് ഉപയോഗം നമ്മൾ പരമാവധി ചുരുക്കി കരണ്ട് കരണ്ടിനെ ആശ്രയിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങളിലേക്ക് ചിന്തിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് നമ്മളെന്ത്ചെയ്യാ മാറിത്തുടങ്ങുക. അത്തരത്തിലുള്ള ഏ വസ്തുക്കളാണ് ഞ എനിക്ക് ഈ ഒരു വിഷയത്തില് പറയാനുള്ളത്.
അതെ നിങ്ങള് പറഞ്ഞാ എല്ലാം കാര്യാ ഞമ്മള് പരമാവധി ചുരുക്കുക എന്നുള്ളത് വേറൊരു വഴി ഞമ്മക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോ ഈ ഒരു കാലത്ത് ഇപ്പോ നമ്മുക്ക് നോക്കുകാണേൽ ഭയങ്കര രീതിൽ സോളാറിന് ഒരു ആൾക്കാര് മാറണ്ട്. കേൾസില് ആ കേൾസിലേക്കെന്നുവെച്ചാല് വെച്ചാല് ഈ സോളാർ കാര്യങ്ങൾ വെക്കാൻ ഒരുപാട് ചെലവാ അതാണ് പൊതുവെ ഈ ചെറിയ ചെറിയ കുടുംബങ്ങള് കുടുംബങ്ങള് ഇത്തരം രീതിയിലേക്ക് മാറാൻ ഭയങ്കര മടികളാ നമ്ക്കറിയൊ. ഇ ചെറിയെ സോളാർ വെക്കണെങ്കി തനെ ഏകദേശം ഒരു ഒന്നര ഒരുലക്ഷത്തിന്റെ മേലെ ചെലവ് വെര്ണ്ട്. അപ്പഇത്തരം ചെലവുകൾ വഹിക്കാന് സ്വാഭാവികം ചെറിയ കുടുംബങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. എന്നാ വെലിയൊരു കുടുംബങ്ങൾക്ക് അത് വെല്ല്യ കൊയപ്പല്ല്യാത്ത രീതിയില അവരുടെ അവരു വൊക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വല്ല്യ ഉപയോഗം അവർക്കെനേണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വലിയ്യ ഉപയോഗ്ള്ള കുടുംബങ്ങൾകൊക്കെണ് ഇത്കൊണ്ട് വെച്ചാൽ ഏറ്റവും ന്നല്ല ഉപയോഗാന്ന് ഞാൻ മനസ്സിലാക്ക്‌ന്നേ. അല്ലാതെ ചെറി ചെറിയെ ചെറിയാ ഒരു വാസത്തില് രാ എ യെ ന്നാന്നൂറ് രൂപൊക്കെ അത് വരും അത് വരുന്ന ചിലവ് വരുന്ന ഇലക്ട്രിക് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെക്കേണ്ടരാവിവശ്യണ്ട്ന്ന് ഞാൻ തോന്നുന്നില്ല. ഏഹ് അപ്പോ ഞാൻ മനസിലാക്കുന്നത് ഇങ്ങനത്തെ ഇത്തരം സോളാർ കാര്യങ്ങൾ, വെക്കാൻ ഏറ്റവും നല്ലത് ന്ന് വെച്ചാല് ഇങ്ങനത്തെ രീതിയിൽ വലിയ വലിയ ചെലവുകള് വരുന്ന കു കുടുംബങ്ങൾ തന്നെയാണ് വെക്കേണ്ടത് ന്ന്ള്ളാണ് അപ്പൊ നി ഇനി കാലം ഇങ്ങനെ പുരോഗമിക്കാണ്. ആൾക്കാർക്ക് ഇത്തരം അവരുടെ ഉപയോഗം വൈദ്യുതി ഉപയോഗം കൂടുക എന്നതല്ലാതെ ഒരിക്കലും കുറയുന്നൊരവസ്ഥ ഇനി ഒരിക്കലും നമുക്ക് സംങ്കല്പ്പിച്ചുടാ. അപ്പൊ ഇനി നമ്മള സ ഇതെന്തേലൊക്കെ പർ കാരണം ഇങ്ങനെ ആള ഇടക്കെടക്ക് ചൂട് സംഭവിക്കാണ് ചൂട് സംഭവിക്കുമ്പോ ഒരിക്കലും കരണ്ടില്ലാതിരിക്ക ഭയങ്കര പ്രയാസാണ് ഫാനുകള് കൃത്യമായിട്ട് അത് നട അഅ് നട വർക്കെയ്തില്ലെങ്കില് നമ്മളെ ജീവിതം ബുദ്ധിമുട്ടാവാണ്. ഇപ്പൊ പഠനത്തിന് മേഖല നോക്കുകയാണെങ്കിലും അപ്പോ, ക്ലാസ്സുകളിലൊക്കെപ്പോ ഇപ്പോ ഫുള്ളരു ഏ എലക്ട്രിക് ബാ എത് വാ കറണ്ടറുമായിട്ട് ബന്ധിപ്പിച്ചിട്ട്, അധികം ക്ലാസ്സുകൾ നടക്കും. ടി വി ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോ ഇത്തരം കറണ്ട്ണ്ടെങ്കിൽ ക്ലാസ്സുകൾ ടി വി പോലുള്ള പഠനത്തിന്റെ കാര്യം നടക്കല് പ്രയാസാണ്. അപ്പൊ എല്ലാ മേഖല നോക്കുവാണ്, ഇപ്പൊ പ്പൊ ജോലിയുടെ മേഖല നോക്കാണെങ്കിലും നോക്കുയാണെങ്കിലും അവിടെയും ഇത്തരം പ്രയാസങ്ങൾ സംഭവിക്കാണ്. അപ്പൊ എല്ലാ മേഖലയിലും ഇത്തരം കറണ്ട് ഇല്ലെങ്കില് ഭയങ്കര ഇതിൽ റിസ് ഹമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി എന്ന്ള്ളതാണ് ഈ പറയാള്ളത്. എന്തായാലും ഒരുപാട് സംസാരിക്കാള്ള വിഷയാണ് എന്ത് ഈ കറണ്ട്, അതിന്റെ ഉപയോഗം, അതിനെങ്ങനെ സംരക്ഷിക്കാം, മറ്റു അതിന് മാർഗങ്ങൾ എന്തൊ ക്കെയാണ് എന്നത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയാണ്. ഇപ്പ ഏറ്റ പകരം പ്പീ സോളാർ കാരണം ഇതിലിപ്പൊ ഏറ്റവും സം ചർച്ച ചെയണ്ട വിശയാണ്. അപ്പൊ എന്താവാ അമ്മക്ക് ഒരുപാട് ഒയ്ഞ്ഞ സമയങ്ങളമ്മക്ക് ഇനിയും ഒരുപാട് ലഭിക്കും. ഇത്തരം സമയങ്ങള്ട്ട്മ്പൊ മുക്ക് എന്താ വ ഇതിന്റെ ഒരുപാട് സാധ്യതകള്, എത്രത്തോളം അമ്മക്ക്തിന സംരക്ഷിക്കാ, അയ്ന് വേറെന്തൊക്കെ മാർഗ്ങ്ങൾ കൊണ്ടുവരാ എന്ന്ള്ള ഒക് ക്കെമുക്ക് വീണ്ടും സംസാരിക്കാം
അതെ അതെ എന്നാ പിന്നെ നമുക്ക് മറ്റൊരു സമയത്ത് ഇതിന്റെ ചർച്ചകളും മറ്റും കാര്യങ്ങളൊക്കെ യിട്ട് മുന്നോട്ട് കൊണ്ടുപോക. ന്നാ പിന്നെ ഇപ്പമ്മക്ക് വൈന്റ് അപ്പ് ചെയ്യാം, ഓകെ ശരിന്നാല്
ശരി ശരി